ഹലോ ഇപ്പൊ കേക്കുന്നോ ആഹ ഞാൻ നേരത്തെ വിളിച്ചു അപ്പൊ ഞാൻ പറയണത് മാത്രം ഇങ്ങോട്ട് കേ നീ പറഞ്ഞ ഇങ്ങോട്ട് കേക്ക്ണ്ട് അങ്ങോട്ടൊന്നും കേൾക്കുന്നില്ല
ആഹ് അ ചേലപ്പോ എന്തോ റേഞ്ചിന്റെ ഇഷ്യു ആയിരിക്കും
മ് നല്ല മഴയല്ലേ?
നല്ല മഴയുടെ ദിവസാ ന്ന് അലക്കും കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല
ഞാൻ ഇവിടെ ഇപ്പൊ ചായ കുടിക്കായിരുന്നു ചായ കുടിച്ചു കഴിഞ്ഞു ഫുൾ മഴയായോണ്ട് ചായക്ക് ദോശയും മുട്ടക്കറിയും
ഇവിടെ ചപ്പാത്തി മുട്ടക്കറി നല്ല മഴടീ ഒരു പണി കഴിഞ്ഞിട്ടില്ല നിന്റെ പണിയൊക്കെ കഴിഞ്ഞോ?
ബിലാനി എന്ത അലക്കിയതൊക്കെ ഇന്നലെ അലക്കിയതുണ്ട് വിരിച്ചെടാനുള്ളതുണ്ട് ണ്ട് പിന്നെ അടുക്കള ക്ലിനാക്കാനുണ്ട് ചോറായി കറി ഇണ്ട് ഇനി മീൻ പൊരിക്കണം പിന്നെ ലേശം എന്തെങ്കിലും വേറെ എന്തെങ്കിലും കറി വെക്കാരാച്ച് മീൻ കറിയ വെക്കാൻ ഓർത്തിനിയെ
ആഹ്
അതും ചെയ്യണം
ഉം ഉം മീനപ്പ മീന് വാങ്ങിക്കൊണ്ടുവന്നോ അല്ലെങ്കിൽ ഇന്നലെ വാങ്ങിക
ഇന്നലെ വാങ്ങി ആ ഇന്നലെ വാങ്ങീത്
ആഹ അപ്പൊ ഇന്നലെ കറി വേച്ചില്ലേ?
നോ. ഇന്നലെ ഫുഡന്നെ കയിച്ചിട്ടില്ല ഇന്നലെ ഉം കെട്ടിയോൻ വന്നപ്പോ രണ്ടര മൂ രണ്ടര കണ്ട് കളി കാണാൻ പോയതാണോ ഇനി കല്യാണത്തിന് കല്യാണപ്പുരെ പോയതാണോ അറീല രണ്ടരക്കായ വന്ന അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ രാ ഇന്നലെ വൈകുന്നേരം വരുന്ന സമയത്ത് ഗ്രീൻ പീസ് വാങ്ങിയിണ്ടായിരുന്നു
ആഹ ആഹ
അമ്മച്ചി ഗ്രീൻ പീസ് ഭയങ്കര ഇഷ്ട എപ്പോളും പറയും എന്റെ ഉ ഏ് ചെറ്ദ്നെ ചെറിയ മോൻ വന്നിട്ട് വേണോ പിന്നെ ഗ്രീൻ പീസ് വാങ്ങിക്കാൻ വാങ്ങിക്കാന്ന് പറയും ഞാൻ പറയും ഒരു ഗ്രീൻ പീസ് വാങ്ങിക്കാൻ ഓാനടുന്ന് ഗൾഫിൽ നിന്ന് വരണോ ചോയികും
അപ്പൊ ഇന്നലെ ഇന്നലെ ഞാൻ ബാങ്ക് പോയ തിരിച്ച വരുന്ന സമയത്ത് ഒരു ഗ്രീൻപീസ് ഒന്നല്ല രണ്ടെണ്ണം വാങ്ങി വന്നേ, ഞങ്ങൾ മൂന്നാളും കൂടെ ഉണ്ടല്ലോ ഞാൻ അച്ചു അമ്മച്ചി ഇല്ലേ പക്ഷെ ഇവിടെ എത്തിയ സമയത്ത് ഓരോ പ്ലേറ്റ് അല്ല രണ്ടെണ്ണം വാങ്ങി
ഓ എളച്ചി വന്നോ?
രണ്ട് പ്ലേറ്റ് വന്നില്ല വന്നില്ല ഒരു ഏഴാം തിയൊക്കെ വരള്ളൂ
രണ്ട് പ്ലേറ്റ് വാങ്ങി അപ്പൊ വീട്ടിലെത്തിയ സമയത്ത് അത്തിച്ചി എന്ത് ചെയ്തു ഓൾറെഡി വരുന്ന സമയത്ത് മസാല ദോശ കഴിച്ച ചിനീന്നഅർഞ്ഞു അതൊണ്ട് മൂപ്പര് കഴിച്ചില്ല
ആ എന്താ വൈകി എന്താ വരാൻ
ആര് അച്ചയോ ഞാനോ
അല്ല അന്റെ കെട്ടിയോൻ വരാന്
അതെനിക്ക് അറിയൂല്ല എനിക്ക് തോന്നുന്നെ കളി കാണാ പോയാണോന്ന് അറിയില്ല ഇന്നലെ കളി ഉണ്ടായിനല്ലോ
ആഹ് ഇന്നലെ കളി ഇണ്ടായിരുന്നു ഇന്ന് ഇന്നേനി അർജൻ്റീനേന്റെ കളി ഇന്ന് രാവിലെയാ
ഇന്നലെ ആയിരിക്കും പൊലച്ചക്കല്ലേ
അല്ല അല്ല ആഹ് ഇന്ന് ഒര് ആ ആറ് മണി ആഹ് ആറരയ്ക്കൊക്കെ ആണ് തോന്നണ് ആറരയ്‌ക്കോ ഏഴരക്കോ അങ്ങനെ എന്തോ തൊടങ്ങീണ്
എനിക്കറിയൂല്ല എനിക്ക് അതിനോട് വല്യ ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ട്
ആഹ് ഇവിടെ മകള് ഇവിടെ തൊറന്നായിരുന്നു തൊറന്നൊരു ചാനല് മാറിയാ തോന്ന് ആ ചാനലും തൊറന്നങ്ങനെ ഇര് പഴയ കളി കണ്ടങ്ങ് ഇരുന്നാല് അർജന്റീനെന്റെ കളി എന്താ തൊടങ്ങാത്തെ തൊടങ്ങാത്തെ അയില് സമയൊക്കെ കഴിഞ്ഞ് ഒര് ഞാന് ഒമ്പ മണിയൊക്കെ ആകുമ്പോ എന്താന്നോ ചാനല് ഒന്ന് രണ്ടും ചാനലൊന്ന് മാറ്റി നോക്കിയപ്പോ അർ അർജന്റീനന്റെ കളി കഴിഞ്ഞതായിട്ട് ലാസ്റ്റ്
അത് അയിന് അത് റീ വീണ്ടും ഇട്ടതായിരിക്കും കളി ഈ സമയത്തല്ലായിരുന്നോ
ആറര അഞ്ച് ആറരക്ക് തൊടങ്ങിയായിരുന്നു ലൈവ് ഇവിടെ കടവിലൊക്കെ ഇണ്ടായിരുന്നു ആഹ് നല്ല സൗണ്ട് ഇണ്ടായിരുന്നു കുണ്ടന്മാരൊക്കെ ഇങ്ങനെ കൂവണ സൗണ്ട് കേട്ടായിരുന്നു
ആഹ് ആഹ് ഇന്നാണ്ടാവും ഒന്നാമതേ ഇന്നലെ അവിടെ കല്യാണം ഇണ്ടായിരുന്നല്ലോ കല്യാണ വീട്ട് പോയതാണോന്ന് അറിയൂല ഇനി
ആരെ കല്യാണായിരുന്നു?
ആരെ ഇതാന്ന് പറഞ്ഞാല് ആഹ് എന്താ പറയാ
ഏതോരു ഫൈസലിന്റെ ഫൈസലിൻ്റെ
ഒരൊക്കെ റിലേറ്റീവ്സ് ആണ്
ആഹ് ഇന്നോട് പറഞ്ഞ കേട്ടായിരുന്നു ഇവിടെ ഇവിടെക്കെ ഇവിടെക്കെ പോവണ്ട്ന്നൊക്കെ പറഞ്ഞ ഇന്നും ഇണ്ടല്ലോ കല്യാണം
അവിടെ രണ്ട് പിള്ളേരുടെ കല്യാണ ആണ് ഒരാളത് ഇന്നലെ കൂട്ടിക്കൊണ്ട് വന്നു ഇനി ഓൻ്റെ കല്യാണം ഇന്നാണ്
ആ ഇന്ന് തിരുവമ്പാടി ഏഹ് അവിടെ എന്റെ വെച്ചിട്ടുണ്ട് പറഞ്ഞ് ആഹ് ഓഡിറ്റോറിയത്ത് വെച്ചിട്ടുണ്ട്ന്ന് പറഞ്ഞ കേട്ടു
ഉം
ഇന്നലെ ഇടയായിരുന്നു ഇവടെ ഓഡിറ്റോറിയത്ത് വെച്ചിട്ട്
ഓക്കെ ഓക്കെ ഓക്കെ
ഉ
ചോറും കറിയൊക്കായോ എന്തോ
ഒരു പണിയും കഴിഞ്ഞില്ല ചോറു ആയില്ല കറിയു ആയില്ല അകങ്ങിട്ട് അടിച്ചു വാരിട്ടിട്ടുണ്ട് വേറെ ഒരു പണിയും കഴിഞ്ഞില്ല
ഭയങ്കര മടിയാവലാ ഒരു ഒരു പണിയും ചെയ്യാൻ തോനുന്നില്ല ഒരു പണിയും ചെയ്യാൻ തോനുന്നില്ല മടിച്ചിട്ടെ
ആഹ് ആഹ് ഉ
എന്താ ചെയ്യാന്നാണ് ഇന്നാ മലക്കലൊന്നും നടക്കേ ഇല്ലല്ലോ വാഷിംഗ് മെഷീനീൽ ഇടാന്നല്ലാതെ ഇപ്പൊ വിരിച്ചിടല് നടക്കൂലല്ലോ
ഞാ എന്നും രാവിലെ അലക്കി കുളിച്ച് പോരണാ ഇന്ന് അലക്കും നടന്നില്ല
ഉം
പോയില്ല
കറിയൊക്കെ എന്താ വെക്കാന്നുള്ള മടിയാവാ വെക്കാൻ സാധനണ്ട് പക്ഷെ മടിയാവാ ഇണ്ടാക്കാ ക്കണംന്നൊക്കെ വിചാരിക്കുമ്പോ തന്നെ
ഒറ്റക്കെ ഇള്ളോ മോ മക്കൾ വന്നില്ല പോയിട്ട്
ഉം കൊറച്ച് കയിഞ്ഞാ വരും അനിയത്തീം പിള്ളേരും ഇന്ന് പോവും
അപ്പ അവര് പോയിട്ട് ഇങ്ങോട്ട് വരുവോ
ആഹ് ചെറുത് വരൂലാ നാളെ സ്കൂള് വിട്ട് കഴിഞ്ഞിട്ട് വന്നാ പോരെ അങ്ങട്ട്ന്ന് ചോദിക്കണ്ട്
അപ്പൊ യൂണിഫോമൊക്കെ അവിടെ അങ്ങനെ നേരെ പോയതായിരിക്
അന്ന് നേരെ പോയതല്ലേ?
അപ്പ യൂണിഫോമ് അവിടെണ്ടാവും അപ്പ ടൈംടേബിളൊക്കെ
ടൈം ടേബിള് ഒക്കേന്ന് വെച്ചാല് അറിയില്ല ഒരെണ്ണത്തിന് മൂത്തേന് ഇന്നല തല്ല് കിട്ടീന്ന് പറഞ്ഞ് മരിക്കാൻ എന്തോണ്ടായിരുന്നു ഉപ്പെക്ക് എടേ മരിക്കാൻ നേരം മക്കള കൂടെ കളിക്കല്ലേനിയൊ അപ്പ ഇന്നലെ ഉം നേരത്തെ വിളിച്ചപ്പ എന്നോട് പറഞ്ഞേ ഉം ഇങ്ങനെ എന്താ ആഹ് നവാസ് സാർ ബീ മീന്ന് പറഞ്ഞു എന്നോട് അപ്പൊ ഞാൻ എന്തേ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഉം പിന്നെ എന്തോ ഒരു പ്ര എന്തോ ഒരു ഇത് വരയ്ക്കാണ്ടായിരുന്നു എന്തോ ഒരു സംഭവം പറഞ്ഞു അത് ശെരിയില്ലേനു ഞാൻ പറഞ്ഞ് നന്നായി കിട്ടണേ പറഞ്ഞേ ഉം ബെറ്റായിട്ടല്ലേ ചെയ്യാഞ്ഞിട്ടല്ലേ
ആഹ് അതന്നെ ഒന്ന് കിട്ടണ നമ്മള് ഞമ്മളൊന്ന് കാട്ടി നോക്കിയാ തിരിച്ച് അതേ മാരീ അതേ സ്കൂളില് ഓല് ഇങ്ങട്ട് കാട്ടും ടീച്ചറന്മാറ് തല്ലിയാ ഓല് തല്ലൂലല്ലോ
ഉം ഇത് ഫിസിക്സിന്റെ ടെസ്‌റ്റൊക്കെ ഇവിടേരുന്നു ഞാൻ പിറ്റേന്ന് ഇന്നലെ രാവിലെ പിള്ളേരെല്ലാം സ് സ്കൂളില് പോകുന്ന സമയത്ത് കൊടുത്തൂട്ടാ
ആഹ് അപ്പൊ ഇന്നല ക്ലാസ്സ് ഇണ്ടായിരുന്നില്ല അവർക്ക് അവിടെ മോക്കുണ്ടായിരുന്നു മോക്കെന്തോ ഫുട്ബോളിന്റെ പരിപാടിയൊക്കെ ആയിരുന്നു ശേഷട്ടോ അതുവരെ ക്ളാസ്
ആഹ് ഞാൻ കണ്ട് ഇന്ന് എല്ലാർടേം സ്റ്റാറ്റസ് അതാണ് കൊറെ പേര്ടെ സ്റ്റാറ്റസ് കണ്ട്
ഉം ഉം
ഭയങ്കര ഉം പക്ഷെ ഇവിടെ എല്ലാരും ആക്റ്റീവായി എറങ്ങിയിട്ടുണ്ടല്ലേ മക്കളെല്ലാരും
എല്ലാരും ഉണ്ടായിരുന്നു സാറന്മാരും ഉണ്ടല്ലോ
ആഹ് ടീച്ചേഴ്‌സ് ഒക്ക അയിന്റെ കൂടെ തുള്ളുന്ന കാണുന്ന്ണ്ട് ഈ വർഷം എല്ലാ സ് സ്കൂളുകളിലും ഇതുണ്ടേ ശരിക്കും പറഞ്ഞാല് എന്നും യൂണിഫോ ഇപ്രാവശ്യം എല്ലാ സ്കൂളുകളിലുമേ
ആഹ് അത്ണ്ട്
ഈയൊരു ഏഹ് പ്രോഗ്രാമുണ്ട്
ആഹ് ആഹ്
പിള്ളേർക്ക് എന്നും യൂണിഫോം ഇടാ എന്നുള്ളേന് ഇതിനൊക്കൊരു മാ റ്റാണ് ഒറ്റ ദിവസം ഒരു എൻജോയ്മെന്റ് ഫുള്ള് പഠിത്തവും സ്ട്രി
ആദ്യം പറഞ്ഞു ഓൽക്ക് ജീൻസ് പാന്റ് പറ്റൂല എന്നൊക്കെ പറഞ്ഞാരുന്നു അപ്പൊ ഇവര് ഇപ്പൊ ഈ കച്ചറ ഇണ്ടാക്കിയെന്ന് പിള്ളേര് എല്ലാരും കൂടെ
ഈ ഇവരന്നെ വീട്ടിന്നന്നെ ഡ്രസ്സ് ഇട്ടിട്ടാണ പോയേ ജെഴ്‌സി ഒക്കെ
വ്യാഴാഴ്‌ച്ചത്തെ യൂണിഫോമ് ഇട്ടിട്ടാ പോയത് ജീൻസ്‌ പാന്റും ഇട്ട് ഏഹ് ഇത് മാത്രം ഷർട്ട് മാത്രേ ടി ഷർട്ട് ഇട്ട് പോയി വ്യാഴഴ്‌ച്ച ഇടണ് അത് അവിടുന്ന് പിന്നെ ഓല് ഉച്ചന്റെ ശേഷം ജെഴ്‌സി മാറ്റിയതാ
മ്ഹ്
ബാക്കിയുള്ള സാധനൊക്കൊലല്ല എല്ലാരും കൂടെ പിള്ളേരെല്ലാരും കൂടെ കൂടി എന്തൊക്കെയോ വാങ്ങി
ആഹ് ചുവപ്പ് കളറ് ജേഴ്സി എന്താ യൂണിഫോം ആണോ
മ്ഹ് ചുവപ്പ് അത് ജഴ്സിയ റൊണാൾഡോന്റെ
അതെയോ
എനിക്ക് സത്യത്തിൽ അർജന്റീനന്റെ ജേഴ്സി മാത്ര അറിയുള്ളൂ പിന്നെ സീ ആർ സെവനോ അർജന്റീന മോള് വാങ്ങിയതോണ്ടേ കാരണം എനിക്ക അതില് ഇന്റ്രസ്റ്റ് ഇല്ലാത്തതോണ്ട് നമ്മള ആ ബഴിക്ക് പോകൂല്ലല്ലോ
ആഹ് ന്നാലും ഏകദേശം ഒക്കെ ഇൻക്കും അറിയാ വല്യയ ഐഡിയ ഇല്ലെങ്കിലും ഏകദേശം ക്കെ അറിയ ഇൻക്ക്
ഇന്റെ അനിയത്തിക്കെ പാതിരാത്രി വരെെയിരുന്ന് കളിയാണ് ന്ന് പറയുന്ന് പറയ്ണ്ട് മിനിയാന്ന് ന്നട്ട് ഒറങ്ങില്ല ന്നൊക്കെ പറയ്ണ്ട് എന്റെ ചെറിയ അനിയത്തിയേ
ആഹ്
പതിരാത്രി വരെ ഇരുന്നിട്ട് കളി കണ്ടു ന്നട്ട് ഇന്നലെ ഒറങ്ങി മിനിയാന്ന് ഒറങ്ങിയില്ലാന്നൊക്കെ പറയ്ണ്ട്
ഏതായിരുന്നു ടീം മ് ല്ലോ
ഓൾത് ഏതാ ടീമ് ഇന്ക്ക് ഓർമ്മല്ല സത്യത്തിൽ ഇൻക്കറിയില്ല ന്റെ പിള്ളേരും കെട്ടിയോ നൊക്കെ പിന്നെ ബ്രസി അല്ല ഇത് അർജന്റീന എന്റെ പാപ്പ ഞാ പണ്ട് ഞാൻ ബ്രസീൽ പാനാ ന്ന് പറഞ്ഞ് നട കാരണം എന്താ ബാപ്പ ബ്രസീൽ യായിരുന്നു പാന് പക്ഷെ ബ്രസീൽ പാൻ ന്ന് പറയച്ചിൽ മാത്രേ ള്ളൂ ബ്രസീലിന്റെ ഒരു കളിക്കാരന്റെ പേര് യ്ച്ചാ ഇ ക്യ റീല്ല കളിക്കാര പേര് യ്ച്ചാ ഇൻക്കറീല്ല അങ്ങൻ തൊന്നും അറിയില്ല പക്ഷെ ഫാൻ അതാണ് വാപ്പ ബ്രസീൽ പാൻ ആ യോ ണ്ട്
ഓ ഇന്റെ ചെറിയെ മകൻ അയിനു വാണ്ടി തൂങ്ങല അർജന്റീന അർജന്റീനാ ന്നും പറ്ഞ്ഞാണ്ട്
ഉം എന്ത്ണ്ടായിട്ട് പക്ഷെ രസാണ് പിള്ളേർക്കൊക്കെ രസാണ്
ഉം ഉം പിന്നെ എന്താ ഫുഡ് ഉണ്ടാക്കണ്ടേ
ഫുഡ് ചോറായി കറി ഇന്നൽത്തെ കറി ഞാൻ വി ട്ട്ന്ന് കൊ ആ അമ്മ ച്ചിവീട്ട്ന്ന് കറി എടുത്ത് പോന്നി ണ്ടേരുന്നു പുളിച്ചാറാ ഇന്നലെ ണ്ടാക്കിയെ കുരുമുളക് പുളിച്ചാറ്
അപ്പൊ മീ മീങ്കറി വെച്ചില്ലേ
മീൻകറി വച്ചിട്ടില്ല ഇന്നല്ലേ പുളിച്ചാറും ചീരത്തോരനും ഉം തൈരും പിന്നെന്താ ചിക്കൻ പൊരിക്കാൻള്ള തൊക്കെ ആക്കി വെച്ചിട്ടുണ്ടേഞാനാ ണ്ട്ചെല്ലുമ്പം
ആഹ് അപ്പം മീൻ വാങ്ങിയത് അവിടെ വെക്കാനല്ലായിരുന്നോ
മ് മീൻ വാങ്ങിയത് പകുതി അമ്മച്ചിക്ക് കൊടുത്തു പുകുതി ഞാൻ ങ്ങോട്ട് കൊണ്ടോന്നു ഓരെന്തായാലും വെച്ച് ണല്ലോ പിന്നെ കൊറച്ച് ചിക്കനാ ഹ് ഫ്രിഡ്ജില് ഇണ്ട്ന്ന് പറ്ഞ്ഞ് അപ്പൊ ഞാൻ കൊറച്ച് എനിക്ക് പൊരിക്കാൻ മാത്രം ഇങ്ങോട്ട് കൊണ്ടോന്നു
ആഹ്ആഹ് ആഹ് അപ്പ ഇന്നര ഇയ്യ് തന്നൊയിരുന്നോ അവിടെ വീട്ടില് ആഹ് തന്നെക്കാനും പേടിയില്ലേ മക്കളില്ലാതെ
പേ പണ്ടൊക്കെ ആയിരുന്നു ഇ പ്പം ഇൻക്ക് സത്യത്തിൽ പണ്ടൊ ക്കെ ഞാന് വീട്ടിന്റെ ഉള്ളിൽ അകത്തി രിക്കാ പോലെ ൻക്ക് ഒറ്റക്ക്ഇരിക്കാൻ പേടിയേ നി ങ്ങട്ട് രാവിലെ പ കൽ സമയങ്ങളിൽ പോലും ആ ഞാനാ ഇന്നലേ രണ്ടര വരൊക്കെ ഒറ്റക്ക് ഞാ പക്ഷെ ഞാൻ ഫോണിലിങ്ങനെ തോണ്ടി കുത്തിര്ന്നു ഒറങ്ങയിട്ടില്ലായിരുന്നു
ഉറങ്ങാതെ ഇരിക്കുമ്പളല്ലേ നമ്മക്ക് പേടി ടൈം ഇങ്ങ ഇതാവുമ്പോ എങ്ങനെ
ടൈം മ് ആവ്മ്പം പേടിയാവൂല്ലേന്നോ
ആഹ് ന്നാ കട്ട് ചെയ്തിട്ട് വിളിക്ക്
ആഹ് ഓക്ക ഒര് മിന് റ്റ്
ഉം